കേക്കാവോ?
ആ കേൾക്കുന്നുണ്ട്. ചായ കുടിച്ചോ? നല്ല വിശേഷം, ചായ കുടിച്ചോ?
ഇപ്പഴാ ചോറുണ്ട.
ആ ഞാനും അതെ ഇപ്പോഴാണ് ചോറ് കഴിച്ചത്.
ഉം ഉം ഉം
ഉം കുട്ടികളോ അതെയോ. ഏ അവിടെ പിള്ളേരെ ആ ഇവിട മഴയൊന്നു ഇല്ല്യാ. പക്ഷെ കാലാവസ്ഥ അങ്ങനെ മഴന്റെ ഒരു കാലാവസ്ഥ തന്നെയാണ്.
ഇവിടെ ഉച്ചയായപ്പോൾ തുടങ്ങി. ഉച്ചയല്ല, രാവിലെ തുടങ്ങിയ മഴ ഒരു പത്ത് പന്ത്രണ്ട് മണിയായപ്പോൾ തുടങ്ങിയ മഴയാ
ആഹ അവിടെ മഴക്കാല ആയില്ലേ. ഇവിടെ മഴക്കാല എപ്പോഴും ആയിട്ടില്ല. ആഹ ഇവിടെ മഴക്കാലൊന്നും ആയിട്ടില്ല അതെയല്ലേ.
പിള്ളേർ വരാനൊക്കെ താമസിക്കേന്ന് തോന്നുന്നു
അതെയോ ഇല്ലല്ല ഇവിടെ. ഇവിടെ മഴയൊന്നുമില്ല. ഇവിടെ പെയില് ഇങ്ങനെ ഒന്നിങ്ങനെ ചാറി പോയി. ആ നല്ല വീടെന്ന. ആ
ആ അത് തുണിയൊക്കെ അലക്കി അതുപോലെ ഇരിക്കുവോ.
അതെ ആഹ് ഇവിടെ അങ്ങനത്തെ ബുദ്ധിമുട്ട് തോന്നൂല ആ ആഹ.
ഇപ്പൊ വന്നിട്ട് അകത്ത് അക്ഷയെല്ലാം കെട്ടി വിരിച്ചിട്ടു
ആഹ്‌ പിള്ളേർക്കിനി സ്കൂള് വിട്ട് വരുമ്പോ എന്താണ് കഴിക്കാൻ കൊടുക്കാറ് അവലോ ആ ആ അവലെങ്ങനെ നനച്ച് ആ ആ ശരി ആ ആ
റ്റോ അങ്ങനെ എന്തേലുമൊക്കെ മതി
എങ്ങനേ
ബിസ്‌ക്കറ്റോ മാഗിയോ
ആ ആഹ് മാഗി ഇണ്ടാക്കി വെക്കുവാരുന്ന്
ആ വന്ന് കഴിഞ്ഞ് ഉണ്ടാക്കൂള്ളൂ ഇല്ലേ ബിസ്ക്കറ്റ് ഒന്നും വേ അവർക്ക് വേറൊന്നും വേണ്ട
ആ ആ ചോറ് സ്കൂൾക്ക് ആ ഇവിടെ ഇവര് ചായ കുടിക്കാറില്ല ചെലപ്പന്തേലും കടി ഏഹ് കഴിക്കും അല്ലെങ്കി പിന്നെ ഒന്നും കഴിക്കൂല്ല പച്ചവെള്ളം കുടിച്ചിട്ട് കളിക്കാൻ പോകും
ആ ഇത് ചായ വേണോന്നില്ല
ആ
പിന്നെ ഈ വന്ന് കഴിഞ്ഞാണേ മദ് ദ്രസ മദ്രസയിൽ പോവണ്ടെ അപ്പൊ മദ്രാസെ പ്പൊ നമക്ക് വന്ന് ഇവർക്ക് നാല് മണി മൂന്ന് നാല് മണിക്ക് വന്നു കയിഞ്ഞാ നാലരയാവുമ്പ പോണം പിന്നെ ആറര ആവുമ്പഴേ വരുള്ളൂ പിന്നെ ആറ് മണിയാവുമ്പ വരും ആറ് ബാങ്ക് വിളി വരും
അതെയോ ഇവടെ മദ്രസ രാവ് വിലെയാണ് രാവിലെ ആറെ ഇരുപതിന് പോണം
ആ ഇവർക്ക് തുറന്നട്ടില്ല നാളെ തുറക്കുള്ളൂ മദ്രസ്സ അവധിയ സ്കൂള് അടച്ചപ്പ അടച്ചതാണ്
ആ രണ്ടു മാസോ
ആ രണ്ടു മാസം അവധി രണ്ടു മാസൊള്ളു ഒന്നര മാസം
അതെയോ ആ ആ ആ അങ്ങനെ സുഖാണല്ലോ പി ഇവിടെയൊന്നും അങ്ങനെയല്ല ആ ഇവിടെയൊന്നും അങ്ങോട്ടല്ല അങ്ങോട്ടൊന്നും ഇങ്ങനെയല്ല ഇവിടെ മദ്രസ്സ സ്കൂള് ഇണ്ട അപ്പൊ നമ്മൾക്കൊന്ന് വെക്കേഷനില് എവിടെയും പോവാനൊന്നും പ
ആ ഇവർക്ക് പിന്നെ അങ്ങനെ അതായൊണ്ട് നല്ലതാ മദ്രസയും സ്
ആ അപ്പൊ അത് നമുക്ക് സുഖാണല്ലോ എവിടെയും പോവാനും നമ്മള് വീട്ടിലാണെങ്കിലും പോയി നിക്കാനൊക്കെ സുഖവാണ് ആ ഇവിടന്നത് പറ്റി റ്റൂല്ല
ന്നെ നമ്മൾ വീട്ടിലൊക്കെ പോകുമ്പോ ഞാനിപ്പോ വെ ക്കേഷനൊക്കായ ഇങ്ങനെ ചെയ്യാ വീട്ടിപോകുമ്പോ അവരരെ ടി സി ഇവിടെന്ന് വാങ്ങിട്ട് അവടേ ചേർ രണ്ട് മാസം ന്നിട്ട് പിന്നെ ആഹ് പിന്നെ സ്കൂള് തുറ അവടെ എന്റെ വീട്ടില്.
മദ്രസേല്ലോ
ആ മദ്രസ് ല് അവിടെ ആക്കും രണ്ടു മാസത്തിന്.
ആഹ് ആഹ് അങ്ങനെ രണ്ടു മാസം മുന്നേ മര വീട്ടി പോയി നിക്കോ
ആഹ് രണ്ടു മാസം ഞാൻ വീട്ടു പോയി നിക്കും.
ആഹ് അത്രം നിക്കുവല്ലേ?
ആ രണ്ടു മാസം ഞാൻ ന്റെ വീട്ടിൽ പോയി നിക്കും നല്ല പാടാണ്. ക്ഷെ എടക്ക് അല്ല നല്ല ലോ അല്ലല്ല നല്ല ലോങ്ങാണ്. പക്ഷെ ഞാന് ഏ എട ക്ക് വന്നി ഇവിടെ വന്ന് ഒന്നടിച്ചുവാരി തുടച്ച് ഒന്ന് വൃത്തിയാക്കിട്ടൊക്കെ പോകും. പിന്നെ പിന്നെ ഇക്ക വന്നിട്ട് ആരേലും ആഹ് ക്കിത് അവരെ കൊണ്ട് ചെയ്യും അങ്ങനെയൊക്കൊയിട്ട്
ആഹ് നമ്മക്ക് ഇവിടെ നടന്നോവാള്ള നടന്നല്ല നമ്മുക്ക് ഇവിടെടുത്താ വീട്. എപ്പ വേണേലും പോക എപ്പ വേണേലും വരാ അ അതെന്നെ
ആഹ്
നിപ്പോ നമുക്കപ്പവേണേലും പോക. ഞാന് മിക്കവാറും പോകുന്നെ സന്ധ്യ കഴിഞ് ഒരു ഏഴ്മണിആവുമ്പോട്ട് പത്ത് മണിയകുമ്പോരും. അങ്ങനെയൊക്കെ ഞങ്ങള് പോക്ന്നെ ആ കെടക്കുന്നില്ല കെടക്കാതെ പെട്ടെന്ന് വരും
ആഹ് ആഹ് പക്ഷെ നമ്മള് വീട്ടി പോയാൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല ന്താച്ചാ നമ്മള് ഓരോന്നും ആലോചിട്ട് സമാധാനം ഉണ്ടാവില്ല.
അത്രആള് നിക്കുന്നത കൊണ്ടാ പാട്.
അതെ അതെ ആഹ് എനിക്കിവിടെ വീട്ടിൽ ആരും ഇല്ല്യ ത് കാരണേ ആഹ് ന്നാന്ക്ക് ക്ക് ഒറ്റക്ക് ഇവടെ കിടക്കുമ്പോഴും പേടിയാണ് അപ്പൊ പിന്നെ അങ്ങോട്ട് പോകും. പിന്നെ മൂത്തച്ചൻ ഈ പ്രാവശ്യം ആഹ് ഈ പ്രാവശ്യം മോ ത്തച്ചി ഇവിടെ ജേഷ് ഹജ്ജിന് പോയതാണ് അപ്പൊ പിന്നെ നമുക്കൊരു പേടി
ആ ചെറിയ കുട്ടികളെ നമ്മള് പേടി അപ്പൊ അങ്ങനെ റോട്ടിൽ പോയി ഉം
ആ തന്നെ ഇവിടെ കെടന്നിട്ടില്ല
ആ ആ
എങ്ങന
മൂത്ത മോന് പതിനാറ് വയസ്സായി എന്നാലും അവൻ ഉണ്ടെങ്കിലും ഞാൻ ഒറ്റക്ക് ഇന്ന് വരെ കിടന്നട്ടില്ല എനിക്ക് പേടിയാ അതെ അതെ ഞാൻ അങ്ങനെ കിടക്കേണ്ടി അങ്ങനെ ഒന്ന് രണ്ട് നേരം കിന്നട്ടില്ല വീട്ടിൽ പോവും വീടടു
ആ ആ വീടടുത്തമ്പം നമക്ക് പോവാൻ പറ്റും ഷ്
വീട്ടിന്ന് ആരേലും ഇങ്ങോട്ട് വിളിക്കും
ആ എനിക്കിപ്പ നല്ല പേടിയാണ് നല്ല പേടി ഞാൻ ചിലപ്പോ രാത്രി നേരം വെളുക്കുവോളം ഉറങ്ങാതെ കെടക്കും പക്ഷെ അങ്ങനെ കിടക്ക് ഇപ്പൊ ആ അടുത്തടുത്ത് വീടുകളുണ്ട് എന്നാലും രാത്രിയ നമുക്കൊരു പേടിയാണല്ലോ ആ വീടുകള ഉണ്ടായിട്ടില്ല ആരും ഉറങ്ങുന്ന ടൈം അല്ലേ അപ്പൊ നമ്മുക്ക് അപ്പളായിരിക്കും നമുക്കൊരോ ചിന്ത വരിക ആരേലും വരുവോ വാതില് മുട്ടുവോ ഒരോന്ന് അപ്പേ മ് ഏ രാത്രി ചില ടൈ ഒറ്റക്ക് കിടന്ന ദിവസം ഞാൻ ഉറങ്ങൂല നേരം വെളുക്കാ വെളുപ്പ് വരെ ഞാൻ ഉറങ്ങൂല്ല കണ്ണും അങ്ങനെ പോളുംകളിച്ചിട്ട് കിടക്കും പേടിച്ചിട്ട്
നമുക്ക് അങ്ങനെ ഉറങ്ങാതിരിക്കുമ്പോഴും പേടിയാ
അതെ ഉറങ്ങാതിരിക്കുവ പക്ഷെ ഉറക്കം വരൂല പേടിച്ചിട്ട് ഉറക്കം വരൂല അപ്പൊ നമുക്ക് പുറത്തുന്നൊക്കെ ഓരോ സൗണ്ട് കേ പോലെയൊക്കെ തോനു
തോന്നും ആ തോന്നല്ല കതവ് കുറ്റി ഇട്ടിട്ട് കെടന്നാ മതി ഒന്നാമതി ഇപ്പൊ ഓരോരോ വാർത്തകൾ കേൾക്കുന്ന കൊണ്ട് നമു അങ്ങനെയൊക്കെ ഒരു പേടിയാ ആ പിന്നോ പിന്നെ വീട
ആ അതെ വീട് അടുത്ത വീട്ടിലന്നാണെ പോയി കിടക്ക പിന്നെ അടുത്ത വീട്ട്ന്ന് ഒരു താത്ത വന്ന്ന് കിടക്കാറ്ണ്ട് അതിന് ഒഴിവുണ്ടെങ്കിലൊ അത് തൻച്ച് അയ്ന്റെ വീട്ടിലാവുമ്പം ഇവിടെ വന്ന് കിടക്കും
ആ ആ ആ അതാണ് സാട യാന ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ജീവിത ചല
ആ അതെ അതെ
ഉം
എന്താ പിന്നെ ഉച്ചക്ക് ചോറിനൊക്കെ കറി എന്താ
ചോറിന് വന്ന് ചക്കക്കുരു പിന്നെ ബീഫ് ഉണക്കി വെച്ച് എന്റെ തോരൻ എന്തായിരുന്നു ഉം ചാറ് കറിഉണ്ട് തോരൻ എന്താ ഈ തൊമരക്ക
ആ അമരക്കെ
ആ എന്താന്ന് അറിയത്തി ഞാ ആദ്യാ ട്ട് കാണുവോ തൊമരപ്പയറോ ഒരാൾ തന്നാണ് തൊമരപ്പറിന്റെ പു
ആ ആ കുരുവേറ്റ് ആ മനസ്സിലായി
ആഹ് ഞാൻ കൂട്ടിയൊന്നും ഇല്ല ഞാൻ ആദ്യമായിട്ട് കാണുവാത് അന്നെരാള് നമക്ക തന്നതാ തോരം വയ്ക്കുന്ന യാ തോന്നുന്നു അവിടെൊക്കെ ഉണ്ട അത്
ആ അത് ആ ഞങ്ങള് ഇവിടെ ഉപ്പേരി വെക്കും
എങ്ങനെയാ വെക്കുന്നത്
അത് നമ്മള് അതന്നെ സാധാരണ നമ്മള് പിന്നെ കടുക്പൊട്ടിച്ചിട്ട് ആ പച്ചമുളകു ഉള്ളി ക്കെ ട്ടിട്ട്നന്നായിട്ട് വറുത്തെടുക്ക കറിവേപ്പിന്റെല ഒക്ക ഇട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട്ട്ട് നന്നായിട്ട് പേ നമ്മൾ ഉപ്പേരി വെക്കുന്ന പോലെ തന്നെ
ആണ്ട് തേങ്ങായിടുന്നല്ലേ
വേണ്ടൊർക്ക് ഇട്ടാൽ മതി ഞാൻ തേങ്ങ ഇടാറില്ല അങ്ങനെ പച്ചമുളകും ചവക്കിയിട്ടിട്ട്
ആ ആ ആ ആ ഇവിടെ ഞാനല്ലാ വെച്ച ഞങ്ങടെ ഉമ്മായെ വെച്ചേ
ആ ആ
അങ്ങനത്തെന്നും അറിയത്തില്ലല്ലോ ഞാൻ കണ്ടിട്ടി ട്ടു പോലുമില്ല ഒരാള് തന്ന കഴിഞ്ഞ ദിവസം ആ അന്നേരം അതാ വെച്ചേ ഞാനാ കേടന്ന് ഒറക്കം വന്ന പാടെ ഒറ്റ ഉറക്കം ഉറങ്ങി ഇപ്പഴ എഴുന്നേറ്റത് അറിഞ്ഞില്ല ഒരു മണിയായപ്പം കേറികെടന്ന് നല്ല മഴെയും ആരുന്നു ഇപ്പ നല്ല മഴയും
ആ ആ ഇവിടെ തണുപ്പേല്ല മഴ പെയ്താ ചൂ തണുപ്പുണ്ട് വെയില് വന്നാപ്പാ ചൂടായി ആ അതാണ് അവിടെ മഴ ആയതൊണ്ടാണ് തണുപ്പ് ആ
ഉറങ്ങിപ്പോയി എന്നാൽ ഇന്നലെയൊക്കെ താമസിച്ചാ കെടന്നത് പിള്ളേരെ നമക്ക് ഉറങ്ങുവല്ലേ താമസിച്ചാ കിടന്നോറക്കം
ഇപ്പൊ പിന്നെ ആ അങ്ങനെ ബുക്ക് പൊതിലല്ലേ
ആ അതെല്ലാം ഇന്നലെ ബുക്കൊക്കെ മേടിച്ച് ഇന്നലെ എല്ലാം പൊതിഞ്ഞു
ആ
ഇന്നലെ എല്ലാം പൊതിഞ്ഞു വെച്ച് ഇന്ന് ബുക്ക് സ്കൂളിൽ ഒരു ബുക്ക് കൊണ്ടപോയാ മതി
ആ ആ അപ്പൊ പിന്നെ ഒരു ബുക്ക് കൊണ്ടോയ മതി പിന്നെ റഫ് റ ഫ് നോട്ട് ബുക്ക് അങ്ങനെഒക്കെ കൊണ്ടോയ മതി
ആ ഇന്ന് റ ഇവർക്കും അതെ റഫും ഒരു പെൻസിലും മാത്രം മതി
ആ ആ ഒരു അതന്നെ ഒരു പെൻസില് മതി ഇപ്പൊ ഇവിടെ പിന്നെ ആ ഫുള്ള് ബുക്കൊന്നും കിട്ടിയിട്ടില്ല കിട്ടിയ ബുക്കൊക്കെ പോതിട്ടു കൊടുത്തു
അതിന്റെ ടെക്സ്റ്റ് ബുക്ക് ടെക്സ്റ്റ് ആ ടെസ്റ്റ്‌ കിട്ടിയില്ല ബുക്ക്‌ ഇന്നലെ അവര് എഴുതി വിട്ടാരുന്നു ഇത്രേം വേണം നാലെണ്ണം വേണോന്ന് എഴുതി വിട്ട് അതെല്ലാം മേടിച്ച് പിന്നെ ബാഗ് മേടിച്ച്
ആ അതന്നെ ഇവിടേം പിന്നെ ബുക്ക് പറഞ്ഞതൊക്കെ നോട്ടു ബു ബുക്ക് ഇത്ര വേണോന്ന് പറഞ്ഞതൊക്ക വാങ്ങി പൊതിയിട്ട് പിന്നെ സ്കൂളിന്ന് നാല് ബുക്ക് കൊടുത്തിട്ടുണ്ട്
ആ അതെല്ലേ
നാല് ബുക്ക് സ്‌കൂൾന്നും ണ്ട് ആകൊണ്ട് കൊടുത്തിട്ട്ണ്ട് അപ്പൊ ചെറിയ ക്ലാസ്സിലാണോപ്പൊ അതും കിട്ടീര്ന്നു അപ്പൊ അങ്ങനെ അങ്ങനെ ഒക്കെ പൊതിട്ട് കൊടുത്ത് എല്ലാവും പൊതിട്ടു കഴിഞ്ഞു
ആ ആ മ്മ് ആ അങ്ങനെ കൊടുത്തല്ലേ
ആ അങ്ങനെ കൊടുത്ത് പിന്നെ അവര് വാടി ഇനി ഇവരെ പഠിച്ചിലും നോക്കലും അതന്നെ ആയിരിക്കും ഇനി ഇനി രാത്രിയായ ഒര് ഒഴിവുണ്ടാവൂല ഇപ്പ രണ്ടു മാസം ഒന്നും അറിഞ്ഞിട്ടില്ല മദ്രാസത്തെ കാര്യം മാത്രം നോക്കിയാ മതി
അതെ അതെ ഇനിയിപ്പം ചെലവ് കൂടുതൽ ഇവർക്കല്ലാതെ ഫീസ് ഇപ്പൊ ഇന്ന് നാളെ മൂവായിരമെങ്ങാണ്ട് അടയ്ക്കണം അങ്ങനെ എന്തോണ്ട് ആ സ്പെഷയൽ ആ സ്പെഷ്യൽ ഫീസോ ടെക്സ്റ്റ് ബുക്ക് ആയിരത്ത അഞ്ഞൂറ് ആ സ്പെഷ്യൽ ഫീസ് പിന്നേം മേടിക്കും ആയിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ ടെക്സ്റ്റന് ആ ടെക്സ്റ്റിന ആയിര രത്തിഎഞ്ഞൂറ് അങ്ങനെ
മ്മ് ഇനി പൈസ ചെലവ്ന്നെ ആയിരിക്കും നമ്മൾ അതിന് പൈസ ഇതിന് പൈസ അതെ അതെ സ്കൂള് പൂട്ടിയപ്പോ ഒരു സമാധാനമായിരുന്നു മ്മ് സ്കൂള് അട കാണോ
ആ അവന്റെ സ്കൂള് അടുത്താ കൊറച്ച് പോയാ മതി ആ ബസിനാ പോണെ കൊറച്ചു പോണെങ്കിലും ആ മാസം ബസ് വരും എന്ത് ഫീസ് എഴുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ്
എഴുന്നൂറ് ല്ലെ ഒരു മാസത്തിന് ഒരു മാസത്തിന് എഴുന്നൂറോ
ആ എഴുന്നൂ എഴുന്നൂറ് രൂപ
ആ എന്നാ ഇവിടെ അത്രല്ല ഇവിടെ സ്കൂള് അടുത്തനെണ് എന്നാലും ഇവിടെ ഒരു മാസത്തിന് മുന്നൂറാണ്